പ്പക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എങ്ങും കറന്റ് ഒന്നും ഇല്ല മഴെഴ് ഇടിയും ഒക്കെയാര് ആഹ് ഇവിടെ ഒണ്ട് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പൊ പറഞ്ഞ് കെട്ടോ അവിടൊന്നും കറണ്ട് ഇല്ല മരം വീണെന്ന്
ഓ എന്നപ്പൊ ഇനിയിപ്പ ഇന്ന് നന്നാവൂലല്ലോ
ആഹ് ഇനിയിപ്പ ശെരിയാവത്തില്ല നാളെ എങ്ങാണേ ശരിയാവത്തൊള്ള് ഇവിടെ ഞങ്ങ ക്ക്‌ ഇപ്പോഴും ഉണ്ട് കറണ്ടേ
ഏ
അപ്പൊ അവള് പറഞ്ഞ് അവിടെ കരണ്ടൊന്നും ഇല്ല ഇടി മിന്നലും ഒക്കെ ആയിര്ന്നല്ലോ ഇവിടേം ഭയങ്കര മഴയും ഇടിയും മിന്ന ആഹ് വന്നും പോയി നിക്ക്‌വായിരുന്നു
ആഹ്
കൊറച്ചു മുമ്പേ ഇവിടെയും വന്നത്
ആഹ് അവ്ടെ മഴ പെയ്തോ
ഭയ ആഹ് ഭയങ്കര മഴയായിരുന്നു നല്ലെയൊരു മഴയും പെയ്ത് ഓ ന ല്ല ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു
ആഹ് ആഹ്
ഞങ്ങള് ഇബ്ടെ അടുത്തൊരു കടേയ് വരെ പോയായിരുന്നു പോയിട്ട് വന്നപ്പോഴും അവിടെ നിന്നപ്പൊ തന്നെ അങ്ങ് മഴയായി പോയി
ആഹ്
സാധനം ഒക്കെ വാങ്ങാൻ പോയതായിരുന്നു അപ്പൊ ഉണ്ട് മഴ ആയതുകൊണ്ട് അവിടെ അങ്ങ് നിന്ന് മോള് വിളിയോട് വിളി ആഹ് ഒറ്റക്ക് രാ ഒറ്റക്ക് ആയി കറണ്ടും പോയി അതുകൊണ്ട് ഒറ്റക്ക്യാന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും സ് എഹ് രണ്ട് സ് സ്ഥലത്തായി പോയി പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പ വരാന്നും പറഞ്ഞ് വിളിച്ച് വിളിച്ച് എന്തായാലും കൊറച്ചു കഴിഞ്ഞപ്പോത്തിന് ഇച്ചിരി തോന്നപ്പഴത്തേയ്ക്കിന് ഞങ്ങള് തിരിച്ച് വന്ന് അല്ലെങ്കി പിന്നെ സാധനം എല്ലാം നനഞ്ഞ് കുതിർന്നേനെ
ആഹ്
എന്തായാലും ഞങ്ങള് പിന്നെ ഇങ്ങ് വന്ന് ഒരു വിധത്തില് ഇങ്ങ് എത്തി
ഏഹ്
എല്ലാടോം ഭയങ്കര മഴയായിരുന്നുന്ന് തോന്ന്ണ് മിന്നലേറ്റ് രണ്ട് ആഹ് നാലു പേരെങ്ങാണ്ട് മരിച്ചല്ലോ ആഹ് ആഹ് ആഹ് ഓ മഴയങ്ങോ ട്ട് തൊടങ്ങിയതേ ഒള്ള് മിന്നലും മരണവും തൊടങ്ങി ആന്ന് എന്നും മ
നമ്മള് പ്രതീക്ഷിക്കാത്താല്ലേ ഇപ്പൊ ഈ ഇടി വെട്ടിയിട്ട് മരിക്ക്യാന്നൊക്കെ പറയ്ന്നേ
ആന്ന് മിന്നലേറ്റ് മരിച്ചാ പ്രതീക്ഷിക്കാത്തതായിരുന്നു ഇവിടെ മോനാണെങ്കി വൈകുന്നേരം ആവുമ്പം കളി ക്ക്യാൻ പോവും അയാള് നാല് മണിയാവ്മ്പ ചെലപ്പോ മൂന്ന് മണിയാവുമ്പഴേ ഇയാള് കളിക്കാൻ പോവും ഈ കളി ഞാൻ പോവുന്നിട്ത്തൊക്കെ വല്ല്യെ മരങ്ങളും ഒക്കെ ഉണ്ടല്ലോ
ആഹ്
ഇയാൾ ഇയാൾക്ക് ഫുട്ബോള് കളി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇയാൾ വൈകുന്നേരം ആവുമ്പം കളിക്കാൻ പോകുന്നുകൊണ്ട് അമ്മക്ക എനിക്കും ഭയമായിരുന്നു ഞാൻ കടയിൽ നി എന്നെങ്കിലുവെ ഇനി എന്തുവാ ന ആന്നു നല്ല കാറ്റായിരുന്നു
ആഹ്
അപ്പ ഇവിടെ വന്നപ്പോഴ ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞ് അവൻ വന്നില്ലന്ന് കുറെ കഴിഞ്ഞാ വന്നത്. ഞാൻ വഴക്ക് പറയുകയും ചെയ്ത് കളിക്കാൻ പോവരുത്.
ആഹ്
കാരണം ഈ അറിയാനിക്കുവോ കാറ്റത്ത് പല മരങ്ങള് വീണാലും പോരേ
ആഹ അതന്നെ
പിള്ളോര് പറഞ്ഞാലും കേൾക്കത്തില്ല.
ഉം
ഊണൊക്കെ കഴിഞ്ഞോ?
ഓ കഴിച്ചു
മീനൊക്കെ കിട്ടിയാ നേരത്തെ കഴിക്കൂല്ലെ ആ
ആഹാ
മീനൊക്കെ കിട്ടി ആഹ് ഞാനിപ്പോ കഴിച്ചതേ ഉള്ളു.
എന്താ സ്പെഷ്യല്?
സ്പെഷ്യൽ ആയിട്ടൊന്നു ഇല്ല രാവിലെ മത്തിയായിരുന്നു കിട്ടിയത്. അത് കറി വെച്ച ച്ച് അതീന്ന് വറുത്ത് ഇച്ചിരി മോരും ഉണ്ടായിന് അന്നോ മത്തി ഇപ്പൊ എല്ലാരടും ഇറങ്ങി
ആഹ നല്ല രസം ഉണ്ട് കേട്ടോ ഏതായാലും മത്തി അല്ല ഇന്നൊക്കെ കറിവെച്ചിട്ട് നല്ല ടേസ്റ്റ്ണ്ട്, ആഹ് ആഹ് നെയ്മത്തി ആയിട്ടാണ് അ ത്രയും ടേസ്റ്റ്
ആന്ന് നല്ലതായിരുന്നു. ഞാന്
ആഹ് ആഹ്
കഴിച്ചിട്ട് ങ്ങോട്ടിരുന്നതേ ഉള്ളു.
ആഹ ഹാ
ഹം
ഇനി വേം കെടുക്കുവോ?
ഇല്ല ഇനി കൊർച്ച് കഴിഞ്ഞേ കെടക്കത്തൊള്ള് ഇനി അയാള് പഠിക്കാനിരിക്കുന്നു ഒരാൾ കൊച്ചിലൊക്കെ കൊക്സ്റ്റിനൊക്കെന്ന് ഞാൻ ചോദിച്ചക്കെ കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഡയറിക്ക് അകത്ത് കൊടുത്തണം അപ്പൊ തന്നോണ്ടേ
ആഹ്
ആഹ അപ്പൊ ഡയറി നമ്മള് ഒപ്പിട്ട് കൊടുത് വിടണം പഠിച്ചോ എത്ര മണി മുതൽ എത്ര മണി വരെ പഠിച്ചെന്നുള്ളത് കൊടുത്തുവിടും ഞാൻ പറയാ പത്തില്ല് പത്തിന് ഞാൻ പറഞ്ഞു ഒപ്പിട്ട് തരണമ എന്നുണ്ടെങ്കിൽ പഠിക്കണം പഠിച്ചെങ്കിലേ ഇനി ഒപ്പിട്ട് തരതുള്ളു എന്ന് പറഞ് അങ്ങനെ അയാള് പഠിക്കാനായിട്ട് അങ്ങോട്ട് പോയി.
ആഹ
ഭയങ്കര മടിയാ പടിക്കാനേ ആമ്പള്ളേർ അല്ലെയോ പറഞ്ഞ് ഇരുന്ന് പഠിക്കത്തില്ലല്ലോ
ആഹ് പറഞ്ഞാ കേക്കൂലാ മറ്റവർക്ക് പിന്നെ ഒര്തുണ്ടാവും
കേൾക്കും പെൺപിള്ളേർ ആന്നേ എവിടെലും പറഞ് അവിടെ ഇരുന്ന് പഠിച്ചോളും പക്ഷേ ആൺപിള്ളേർ അങ്ങനെ ഇരുന്ന് പഠിക്കത്തില്ല അതുകൊണ്ടാ ഞാൻ വഴക്ക് പറഞ്ഞങ്ങനെ അങ്ങോട്ട് പോയി പഠിക്ക ഫോണി കളികുവാന്നോ അഞ്ഞില്ല ഞാനി വെളിയിലോട്ട് ഇറങ്ങിയിരുന്നു
ആഹ്
പിന്നെതൊക്കെയുണ്ട് അവടെ?
എന്താ അങ്ങനെ പോവ്ന്ന്
പോകുന്ന എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
സുഖ ആയിട്ടിരിക്കുന്നു
ആഹ മ് എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു മഴയും പെയ്ത്
ആഹ
എന്തായാലും നല്ല തണുപ്പും ഉണ്ട്
ആഹ തണുപ്പുണ്ട്
ആഹ് മഴ പെയും
പക്ഷേ, ഇന്ന് പകലൊക്കെ നല്ല വെയിലാരുന്നു.
പകല് നല്ല ചൂടായിരുന്നു അത് കണ്ടോൊണ്ടാ ഞങ്ങൾ കടയിലോട്ട് പോയത്
ആഹ
വെയിയില് കണ്ടുകൊണ്ട് പോയതാണ് അവിടെ ചെന്നപ്പോഴത്തേക്കിന് മഴയും തുടങ്ങി അവിടത്തെ പെണ്ണുങ്ങള് കടേല്ല് പെണ്ണുങ്ങളെല്ലാം കൂട അവിടൊരു മാവ് നിപ്പുണ്ട് റോഡ് സൈഡിലേ അയിനാത്തൂന്ന് കാറ്റടിച്ചപ്പഴ്ത്തേനും മാങ്ങാ മൊത്തം ഇഞ്ഞ് വീണ് പെണ്ണുങ്ങൾ അവടെതാ സാധനം എടുക്കാനുള്ളതിനെ ആ പെണ്ണുങ്ങൾ മൊത്തം കൂടെ ആ മാങ്ങ പറക്കാൻ പോയി. അങ്ങനെ എല്ലാം കൂടെ അതും നല്ല മ ഞ്ഞ മാങ്ങ നല്ല പഴ്ത്ത് മഞ്ഞ മാങ്ങ എല്ലാം കൂടെ പറക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. അന്നേരം പിന്നെ ഞങ്ങള് കൊറച്ചേരം അവടെ നിക്കേണ്ടി വന്നു മഴ ആയത്കൊണ്ടേയ്.
ആഹ് ആഹ്
അങ്ങനെ സാധനൊക്കെയായിട്ട് ഇങ്ങ് വന്നു.
ആഹ്
ഉഹ് പിന്നെ എന്തൊക്കെയാ
എന്തൊക്കെ അങ്ങനെ പോണു.
അങ്ങനെ പോവ്ന്ന്, മക്കളൊക്കെ ഒറങ്ങിയാ?
ആഹ് ഓ ഓരൊർക്കാൻ കെട്ത്ത്യെതാ
അഹ്ശെരി
മോളർങ്ങി മോനൊർങ്ങാനായിക്ക്ണ്.
ആഹ് അത് ശെരി
നേര്ത്തെണീക്ക്ണോണ്ടേയ്
ആഹ ആഹ വെളുപ്പിനെ എഴുന്നേക്കൊ?
ആഹ് ആഹ്
ഉം പഠിക്കാൻ പോണോ?
ആഹ് പോവാണ്ട്
ഉം
ആറ അഞ്ച് ഏഴാം ക്ലാസ്സിലാ മോള്
മോള് ആഹ് ട്യൂഷൻ ഉണ്ടില്ലിയോ? ആഹ് മദ്റസ ആഹ് ക്ലാസ് ആഹ് ഇവടേം പിള്ളോരൊക്കെ പോകുന്നകാണാ
ആഹ് അഞ്ചേ മുക്കാലിന് പോവും.
ആഹ് ഇവിടേം നമ്മടെ ഇത് വഴി പോന്നാണ് പിള്ളേരെയ്
ആഹ് അഞ്ചരാവുമ്പോത്തിന് എണീക്കണം
ഉം ഈ വെളുപ്പകാലത്തൊക്കെ പിള്ളേര് പോകുമ്പോ ശ്രദ്ധിക്കണം പട്ടീം
ആഹ അയ്ന് ഓര് ഹസ്ബൻഡ് കൊണ്ടയാക്കി കൊടുക്കും
ആഹ് കൊണ്ടു വിടുവാല്ലോ
ആഹ് പിന്നെ ഇങ്ങട്ട് ഓര് നടന്ന് പോരും
ആഹ
അപ്പോത്തിനെട്ട് മണ്യാവും
എട്ട് മണിയാവും ഉം പ്പൊ ല്ല പട്ടികളും ഒക്കെ വഴിയിലുണ്ടല്ലോ
ആഹ്
അതുകൊണ്ട് ആഹ് അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പിള്ളേരെ ശ്രദ്ധിച്ചു പോകാൻ പറയണം നമ്മടെ ഇവിടെക്കെ ആണെങ്കി ഇഷ്ടംപോലെ പട്ടികളുണ്ട് പട്ടിശല്യവാ
ആഹ്
ഈ പിള്ളോരെയൊക്കെ പേടിച്ചോട്ന്ന കാണാം പട്ടികൾ വരുമ്പഴേ നമ്മള അടുത്തുള്ള കുഞ്ഞു പിള്ളാരേയ്
ആഹ്
നമ്മടെപ്പർത്തൊക്കെ ആണെ കുറെ പട്ടികളുണ്ട്
ഏഹ്
പിള്ളേര് പോയ ച വന്ന് തിരിച്ച വരുമ്പോ ഓടുന്ന കാണം ഞാൻ പിന്നെ ഇറങ്ങിന്ന് നോക്കും കാരണം കടിക്കുവല്ലാം ചെയ്തു പോയെങ്കല്ലേ ഇവിടെ പ്രസവിച്ചു കെടപ്പുണ്ട് പട്ടിയെ
തന്നെ
ആഹ് അതുകൊണ്ട് ഈ പിള്ളാരെക്കെ കാണുമ്പോ ഓടിക്കും
ആഹ്
അതാ ശ്രദ്ധിക്കണംന്ന് പറഞ്ഞത് പു കുഞ്ഞുങ്ങക്ക് അറിയത്തില്ല ആഹ അതാ പ്പൊ വലിയവരെ ഒന്നും കുഞാന്നൊന്നും ല്ലല്ലോ പട്ടിക്ക്
ആഹ
ഉം പിന്നെ വെക്കേഷനായിട്ട് എങ്ങും പോയതോന്നുല്ലയോ
ഇല്ല എവിടെയും പോയിട്ടൊന്നുല്ല
ഉം പോകുന്നുണ്ടോ യാത്രയൊന്നും ഇല്ലയോ വെക്കേഷന് വെക്കേഷന് യാത്രയൊന്നും ഇല്ലയോ
ഒന്നാമത അതിന് ഹസ്ബൻറിന് പണിന്റെ തിരക്കായി അപ്പൊ പിന്നെ ചൂട് അങ്ങനെനിന്ന്
ഉം ഉം ഇവിടെ രണ്ടു പേരും പറയുന്നുണ്ട് എങ്ങും കൊണ്ടുപോയി കാണിച്ചില്ല സ്ഥലം കാണാൻ പോയില്ല ഇല്ല ഞങ്ങ എങ്ങും പോയില്ല
ഏഹ്
ആഹ മോക്ക് ക്യാമ്പൊക്കെ ആയിരുന്നു അന്നേരം കഴിഞ്ഞ ദിവസം വന്നിട്ട് പറയുന്ന എല്ലാവരും ടൂറ് പോയി നമ്മളെ ഉള്ളൂ ടൂറ് പോകാത്ത എപ്പഴാ പോകുന്നത് ഇയാക്ക് ഇരുപത് ദിവസം വെക്കേഷൻ ഉണ്ട് അതിന്റെ ഇടക്ക് വെച്ച് പോകണന്ന് പറഞ്ഞൊണ്ട് നിക്കുവാ ഞാൻ പറഞ്ഞ് ആഹ പോകാം വരാം ഇയാക്ക് ട്യൂഷൻ ഉണ്ടല്ലോ അതോടൊക്കെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങനേ ഇരിക്കുവ
ആഹ
ഓരോരുത്തരു സ്ഥലം കാണാനും ഒക്കെ പോയല്ലോ
ആഹ് പ്പല്ലാരും ഒരു ദിവസം റിസോർട്ട് എടുത്ത് സ്റ്റേ ചെയ്യാണ് പ്പ അങ്ങനെ ഇങ്ങനെ കാണാ ആഹ്
ഇവിടന്നും കുറേ പേരൊക്കെ പോയിട്ടുണ്ട്
ആഹ്
ആഹ് നമ്മള് പോയില്ല ഇവിടെ ഹസ്ബൻഡിനും സമയം ഇല്ല അതുകൊണ്ട് പോയില്ല പിള്ളോരങ്ങ് വഴക്കാ പോകണോന്നും പറഞ്ഞേ
ആഹ് ആഹ്
എവിടേലും ഒരു ദിവസത്തെ എങ്ങാണ് ഒന്ന് കൊണ്ടുപോയി കാണിക്കണം
ആഹ്
അതെങ്ങനെയാ കല്യാണവും പാലു കാച്ചലുകളും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളല്ലേ ഓരോ ദിവസവും ഓരോരോ ആന്ന് ഒന്നിനും നേരമില്ല ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ ഓരോ ചടങ്ങും കാര്യങ്ങൾ ഒന്ന് പോണം
ആഹ്
പിന്നെ മോന് ട്യൂഷനും പോണ്ട് അതുകൊണ്ടൊക്കെ പിന്നെ ഹസ്ബൻഡിന് ജോലിക്ക് പോണം അങ്ങനെ ആഹ് അതുകൊണ്ടൊക്കെ നമുക്ക് എങ്ങും പോകാനും പറ്റുന്നില്ല.
ആഹ്.
ഉഹ് ആഗ്രഹമൊക്കെ ഉണ്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകണന്ന്
ആഹ്
നമ്മുടെ സമയം അനുവദിക്കുന്നില്ല പിന്നെ സാമ്പത്തികവും അനുവദിക്കുന്നില്ല എല്ലാ ആഹ് സാമ്പത്തികം ആഹ് സാമ്പത്തി സാമ്പത്തികമാണ് മെയിന് ആഹ് പിന്നെ എങ്ങനേലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യ് രണ്ടും മൂന്നും ദിവസം ത്തേ ആഹ് യാത്രക്ക് പോയാ പത്തി ഇരുപതിനായിരം രൂപെങ്കിലും
ആഹ് അതന്നെ
ആഹ് നമ്മക്കിപ്പം അത്രയൊന്നും വെറുതെ കളയാനില്ല ഞാനായി ഞാന് പ്പോഴും പറയും അങ്ങനെ വെറുതെ കളയാനില്ല പിന്നെ ഒരു ദിവസത്തേ കാണനക്ക് ഇവിടെ കാണ ക്കെ ഒന്ന് പോയി കാണാന്നൊക്കെ പറഞ്ഞ് ദൂരൊക്കെ പോണെങ്കിൽ നല്ല പൈസ സ വേണ്ടായോ തങ്ങുന്നേന് പിന്നെ റൂം വാടക ആയാലും പിള്ളേർക്ക് ആഹ് എന്തല്ലേലും ലോകത്തു കേറണംന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അതിനെല്ലാം പൈസ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പറഞ് അമ്മക്ക് ഒരു ദിവസത്തെ ഇവിടെങ്ങണോക്കെ ഒന്ന് പോവാന്ന് ഇപ്പൊ ഈ വെള്ളച്ചാട്ടവും അത് ഇതൊക്കെ ഉണ്ടല്ലോ
ആഹ്
ബീച്ചും വെള്ളച്ചാട്ടം പിന്നെ ഈ സാമ്പ്രാണിക്കുടീന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലായിരിക്കുലെ സാമ്പ്രാണപ്പൊടി നല്ല അതന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടൽക്കാടിനകത്ത് ഈ ബോട്ടിനകത്തൊക്കെ പോവും കണ്ടൽക്കാടിന്റെ ഇടേക്ക് കൂടെ ആഹ് നല്ല ഭംഗിയായി ഞാൻ പോയിട്ടുണ്ട് പിള്ളേർ പക്ഷെ പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് പോകണെന്നുള്ള ഒരു ആഗ്രഹുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞ ഇപ്പൊ കണ്ടൽക്കാടുകളുടെ ഇടക്ക് കൂടെ വള്ളത്തിലും പോകാം ബോട്ടിലും പോകാം
ആഹ് ആഹ്
നല്ല രസി കാണാൻ എന്നിട്ട് നമ്മുക്ക് അവിടെ ഇറങ്ങുകയും ചെയ്യാം. അയിൻ്റെകത്ത് തന്നെ കച്ചവടക്കാരു എല്ലാം ഉണ്ട്. അവ്ടെ ഈ കസേര ഇ ട്ടൊക്കെ ഏഹ് നെല്ലിക്കേയൊക്കെ ഉപ്പിലിട്ടും, മാങ്ങ ഉപ്പിലിട്ട് പിന്നെ ഈ ചീറ്റൂസ് അങ്ങനെക്കെയൊള്ള സാധനങ്ങളും, വെള്ളം ഞാൻ കുറെ സാധനങ്ങളുമായിയിട്ട് കച്ചവടം വെള്ളത്തിനകത്ത് കസേര ഇട്ടിരുന്ന് ആ കച്ചവടം... നമ്ക്ക് അവടെ എറങ്ങി നടക്കാം, മരത്തിലൊക്കെ കേറാം. കണ്ടൽക്കാടല്ലെ ഇല്ല ഇല്ല ആ കുറച്ച് ഭാഗ ആ നമ്മൾ ഇല്ല, ഇല്ല ആ കൊറച്ച് ഭാ ആ അമ്മളെ ആ ഇറക്കുന്ന ഭാഗത്ത് ആഴവില്ലാത്ത ഭാഗത്താ അമ്മളെ എറക്കുന്നെ.
ആഹ്
അപ്പം ഏഹ് നമക്ക് ആ മരത്തിലൊക്കെ കേറാം. കേറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. ആഹ് നല്ല ഫംഗിയാ കാണാന്.
ആഹ്
ഞാ പറഞ് അമ്മക്ക് ഒരൂസം അവ്ടെ പോകാം. അവ്ടാവ്‌മ്പം വല്ല്യ ചെലവില്ല.
ആഹ് അതെന്നെ
അപ് ആഹ് അത്കൊണ്ട് അവ്ടെ പ്പ് കൊണ്ടോയി കാണിക്കാന്നൊക്കെ പറഞ്ഞ്. ഉം എവിടേലൊന്ന്കൊണ്ടോയി... കാണിച്ചാ മതിയല്ലൊ പേരിന്. പിള്ളേർക്ക് നമ്മടെ.... സാമ്പത്തിക കാര്യങ്ങളൊന്നും പറഞ്ഞാ അവർക്ക് മൻസിലാവത്തില്ലല്ലൊ. ആഹ് വരിങ്ങനെ ഓരോരുത്തര് പോകുന്നത് കണ്ട്ട്ട് ആഹ് അവര് അവ്ടെ പോയി, ഇവ്ടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയും. നമുക്കിപ്പൊ എല്ലായിവും ഒന്നും കൊണ്ടോവാൻ ഒക്കത്തില്ലല്ലാ. ആഹ് അതുകൊണ്ട് ഞാ വിചാര്ച്ച് താവ്‌മ്പൊ വല്ല്യ ചെലവില്ല. അപ്പൊ അവ്ടൊന്ന് കൊണ്ടോയി കാണിക്കാമെന്ന് കര്തി. ആഹ് ന്നാ ശരിയെന്നാ ആഹ്. ഓക്കെ ച്ചാ ചെലക്ക്ണത്.